ത്ത്ന്നോ?
കേക്കുന്നുണ്ട്.
എന്തൊക്കെ വിശേഷം?
മഴയാ തണുപ്പാ.
ആണ്ലേ?
ചൂരുണ്ടൂടി കെടക്കാൻ തോന്നുന്നു.
അഹാ ഹാ ഹാ.
ഇപ്പൊ ഇപ്പൊവ്ടെങ്കിലും ടൂറ് പോണോലെ?
കട്ടൻച്ചായ ഗിരീഷ് പത്തഞ്ജേരിന്നൊക്കെ പർ
ജോൺസമ്മാഷിന്റെ സംഖ ജോത്സമ്മാഷിന്റെ സംഗീതം കഴ കച്ചേ മഴ മഴ ക കട്ടൻച്ചായ പരിപ്പുവട ജോൺ സമ്മാഷിൻ്റെ സംഗീതം
സംഗീതം.
ആഹ് ഇപ്പൊ പ്പം ഫ്രണ്ട്സൊക്കായിട്ട് എവിടെങ്കിലും അടിച്ച് പൊളിക്കാൻ പോണം അടിപൊള്യായി
മഴയത്ത്‌ങ്ങെനെ നല്ല രസാണ്. ക്കെ ആയിട്ട് മഴയത്ത് നല്ല രസല്ലെ? അത് വേറൊരു രസല്ലേ കൂട്ട്കെട്ട്ന്ന് പറയുമ്പോ ഇത് ലെന്താ സൗഹൃദ് ളോട്ള്ളെ നല്ല നല്ല സൗഹൃദങ്ങളോട്ള്ളെ അഭിപ്രായെന്താ?
അല്ല നല്ല ഫ്രണ്ട്സ്ണ്ടെങ്കില് നമുക്കെന്തെങ്കിലൊരു ഏഹ് വെഷമഘട്ടം വരുമ്പം നമുക്കവരോട് സംസാരിച്ചാ മനസ്സിനൊര് റിലീഫ് കിട്ടും ആഹ് എനിക്കങ്ങനെയാണ് കാരണം എനിക്ക് കൂടുതലും എൻക്കെൻ്റെ ഫ്രണ്ട്സാ ഫ്രണ്ട്സിനോടാണ് ഞാൻ ഷെയറെയ്യാ എല്ലാരോടും അല്ല നമ്മളോട് കൊറ്ച്ച് ആത്മാർത്ഥമായിട്ട് നിക്കുന്ന കൊറ്ച്ച് ഫ്രണ്ട്സ്ണ്ടാവോല്ലോ എല്ലാരും
ആഹ്
നല്ല ഫ്രണ്ട്സാന്ന് ഞാൻ പറയില്ല ഹായ് ഹായ് ഹലോ വെക്കുന്ന ഫ്രണ്ട്സുണ്ട് പക്ഷെ നമ്മൾടെ സങ്കടത്തിലും സന്തോഷത്തിലും ഒന്നിച്ച് പങ്ക്ചേരുന്ന ഫ്രണ്ട്സുണ്ട്
അതെ
നമുക്കൊരു എന്താ പറയാ നമ്മള് എന്തെങ്കിലൊരു തെറ്റ് ചെയ്താൽ അല്ല നമ്മുടെ കയ്യീന്നൊരു തെറ്റ് നമ്മൾ അറിഞ്ഞോ അറിയാതൊരു തെറ്റ് റ്റ് വന്നാൽ നമ്മളോട് പറഞ്ഞു തരും അത് ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞു തരുന്നതാണ് യഥാർത്ഥ ഫ്രണ്ട്സ്ന്നാണ് എന്റെയൊരു അഭിപ്രായം
അതെ
താങ്കൾ
ശരിക്ക്നും ആഹ് അതെ ശരിക്ക്നും മ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും മനോഹരമായ ബന്ധങ്ങളിലൊന്നാണ് സൗഹൃദന്ന് പറയുന്നത് നല്ല സൗഹൃദങ്ങള്
അതെ
എനിക്കിഷ്ടാണ് നല്ല വൃത്തങ്ങള് വളർത്തിക്കൊണ്ടു പോകുന്നൊര് കൂട്ടത്തിലാണ് ഞാന്
ഉം
ആഹ് പുതിയ പുതിയ സൗഹങ്ങള് പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാ ഹേ നമ്മളായിട്ട് ഏഹ് അറ്റാച്ചിടായിട്ട് ഏന് നല്ല രീതിക്ക്
ഉം
ശരിക്ക്നും ഏഹ് നമുക്ക് എന്താ ഏ ജനിച്ച് കഴിഞ്ഞാ ആദ്യം നമുക്ക് മാതാപിതാക്കളും, സഹോദരങ്ങളക്കെയായിരിക്കും പിന്നെ സുഹൃത്തുക്കളങ് സ്വന്തായിട്ട്ണ്ടെങ്കില് ഏഹ് എന്താ പറയാ നമുക്ക് പിന്നെ ഫാമിലിയുടെ ക്കാട്ടി ഇംബോ ർട്ടെൻസ് സുഹൃ
ത്ത്ക്കളാണ്
ശരിക്കും ആ രീതീല് ഫാമിലീന്നേം കൊണ്ടു പോണോട്ടോ? സുഹൃത്തുക്കള് മാത്രല്ല നല്ല ബന്ധങ്ങൾന്ന് പറയുമ്പോ സൗഹൃദങ്ങള് മാത്രല്ല നമ്മളെ ഫാമിലിയ്ല്ള്ള വരും അച്ഛനും, അമ്മയൊക്കെ വേണെങ്കി നമുക്ക് നല്ല സൗഹൃദങ്ങളാക്കിയെട്ക്കാം
അത് ചെയ്യാം
അതെ അപ്പ ഈ പറഞ്ഞ പോലെ എന്ത് നമുക്കൊരു സങ്കടോ, സന്തോഷോ എന്ത് വന്നിട്ട്ണ്ടെങ്കിലും ഏഹ് ജീവിതത്തില് എന്താ പറയാ സുഖദുഃഖങ്ങളെക്കെ‌ കൂടെയിണ്ടാവും
ഉം
ഒരാവശ്യം വന്നിട്ടുണ്ടെങ്കിലൊന്ന് വിളിച്ചാലോടിയെ എത്തുന്ന ആൾക്കാരായിരിക്കണം സൗഹൃദങ്ങൾ എന്ന് പറയുമ്പോൾ
അതെ അതെ ആ പിന്നീട് എന്റെ അഭിപ്രായത്തിലന്ന് പറഞ്ഞ മ മക്കളെ തന്നെ ഫ്രണ്ട്സ ആക്കാം ഹസ്ബന്റ് അല്ല ഭാര്യ ഭർത്താക്കന്മാർ അവര് തമ്മില് ഫ്രണ്ട്സാവാം പക്ഷെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം വിശ്വാസം വേണം അതായത് ഷെയറിങ് ആ അതായത് ഞാൻ പറഞ്ഞാൽ അതാ അർത്ഥത്തിൽ ഉൾക്കൊള്ളും
അതെ
ഏ എന്റെടുത്ത് എന്റെ അടുത്തൊന്നും മറച്ച് വെക്കില്ല അങ്ങനെയാണെങ്കിൽ ഓക്കെ അപ്പ ഒരു ജീവിതം അടിപൊളിയായിരിക്കും എന്താ പറയാ അവരുടെ ഇടയ്ക്ക് ഒരു എന്താ ഒരു അകൽച്ച ഉണ്ടാവില്ല
ഉണ്ടാവില്ല പക്ഷെ ഇപ്പത്തെ ഈ ജനറേഷൻ എന്ന് പറയുമ്പോ ചേച്ചി പണ്ടത്തെ പോലെയല്ലല്ലോ പണ്ടെന്ന്ച്ചാൽ എയ്‌ജ്ഡ് ആയ്ട്ട മാതാ അവരുടെ മാതാപിതാക്കള് ഉം കൊണ്ടുവരുന്ന ആളെ കല്യാണം കഴിക്കണം ഭക്ഷണരീതിയൊക്കെ ഇപ്പ മാറി ഇപ്പ പഠിക്കുന്ന ആൾക്കാരൊക്കെ കല്യാണം കഴിക്ക ഫ്രണ്ട്സാ തമ്മിലാണ് കല്യാണിക്കുന്നത് അപ്പൊ ഇപ്പഴത്തെ ഈ ഒരു ജനറേഷനില് ഏജ് വ്യത്യാസം ഇില്ലാതെ പരസ്പരം ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ് ഇപ്പോൾ കൂടുതലും ഈ ഒരു ജനറേഷൻ കൂടുതലും കല്ല്യാണം കഴിക്കുന്നത് അപ്പൊ അവര് ഓട്ടോമാറ്റിക്കലി എന്താണ് അവര് ഫ്രണ്ട്സാണ് കൂടുതലും എന്താണ് ഹസ്ബന്റ് ആൻഡ് വൈഫാണ് അപ്പോ അവരുടെ സൗഹൃദങ്ങളും അതേ അതും നിലനിൽക്കും അതേപോലെ അവർക്കുണ്ടായിരുന്ന കൂട്ടുകൾ കൂട്ട് കെട്ട് പണ്ടെക്കാന്ന് വെച്ചിണ്ടെങ്കില് ഇപ്പ നമ്മളൊക്കെ ഒരു കാലഘട്ടംന്ന് വച്ചിട്ടുണ്ടെങ്കില് നമ്മള് ആഹ് നല്ലോണം കൂട്ടുകൂടി നല്ല പോലെ എൻജോയ് ചെയ്ത ജീവിതമായിയിരിക്കും കല്യാണ ത്തിന് മുന്നേന്ന് പറയുന്നത് പക്ഷെ കല്യാണത്തിന് ശേഷം എന്താണ് നമ്മള് ആ ഒരു ഹസ്ബൻഡ് വൈഫ് കുട്ടികളായ കുട്ടികള് ആഹ് ഫ പിന്നെ ഫാമിലി അവ അല്ലെ സൗഹൃദങ്ങള് നമുക്ക് സത്യം പറഞ്ഞിട്ടെങ്കിൽ സമയം ഇല്ല പിന്നെച്ചാ നമുക്ക് ചെലപ്പോ നമ്മളെ അത്രയും മൂത്തതായിരിക്കും ഹസ്ബൻഡ് അപ്പം ചിലപ്പോ അവർക്കങ്ങനെ ആ ഒരു ആ ഒരു കാറ്റഗറിനോട് ഇഷ്ടപ്പെ പെടണംന്നില്ല കൂട്ട് ഇതാര് എന്നുള്ളരു കാറ്റഗറി പക്ഷെ ഇപ്പം അങ്ങനെയല്ല പറഞ്ഞ പോലെ ഏജ്ട് ഏജ് വ്യത്യാസം ഇല്ലാതെ കല്യാണം കഴിക്കുമ്പോ ഒരു ഒന്നിച്ച് പഠിച്ച ആൾക്കാര് കല്യാണം അിക്കുമ്പോ അവർ ഫ്രണ്ട്സിനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു കാരണം പരസ്പരം കല്യാണത്തിന് മുന്നേ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് തന്നെയാണ് ആഫ്റ്റർ വരെ കല്യാണത്തിന് ശേഷം ഉള്ളത്
ഉണ്ടാവുക അതെ അതെ പക്ഷെ എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ സത്യത്തിൽ എനിക്കൊക്കെ ഇപ്പോഴാണ് കേട്ടോ കല്യാണം കഴിഞ്ഞ് ഇപ്പോഴാണ് നമുക്ക് കൂടുതലും ഫ്രണ്ട്സ് അത് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ആൺ സുഹൃത്തുക്കൾ അങ്ങനെയല്ല പെൺ സുഹൃ ത്തുക്കളാ കൂടുതലും പക്ഷേ നമ്മുടെ പത്താം ക്ലാസ് ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ഒപ്പം പഠിക്കുന്ന ആൾക്കാര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ്ന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം വളരെ ചുരുക്കംന്ന് വെച്ചാൽ വളരെ ഒന്നിച്ച് പഠിച്ചു വല്യ ആൾക്കാര ഏതാന്ന് പോലും എനിക്കറിയില്ല വച്ചാ നമുക്ക് പണ്ട് പേടിയായിരുന്നു ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ ആൺകുട്ടികളോടാണെങ്കിലും പെൺകുട്ടികളോടാണെങ്കിലും നമ്മൾ പരിതിയിൽ കൂടുതല് സംസാരി- ക്കാനോ അല്ലെങ്കിൽ ആ കറക്റ്റ് സമയത്ത് നമ്മള് വി സ്കൂളീന്ന് വീട്ടീന്ന് സ്കൂളി പോയി സ്കൂളീന്ന് തിരിച്ച് വീട്ടി വരുന്നു അങ്ങനത്തെ ഒരു സാഹചര്യത്തില് നമുക്ക് അവരുവായിട്ട് കൂടുതല് ഏഹ് എന്താ പറയാ കറങ്ങി നടക്കാനോ അല്ലെങ്കില് ഏഹ് കൂടുതലും സമയം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്പെൻഡ്യ്യ അങ്ങനെയൊന്നും നമുക്ക് പറ്റലില്ലല്ലോ. ഇപ്പൊ പക്ഷെ അതല്ല ഇപ്പൊ നമ്മള് വടെ വന്നുകഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതെന്താണ് അല്ലെങ്കിലതെങ്ങനെ കൊണ്ട് നടക്കാം. എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാകുന്നുന്നതീ പ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് എന്റെ അഭിപ്രായത്തിൽ മനസ്സിലാവുന്നത് ട്ടോ
ആണല്ലേ എനിക്കങ്ങനെയല്ലാ ട്ടോ എനിക്ക് തോന്നണ് ഞാൻ ലേറ്റായിട്ട് മാനേജ് ചെയ്തോണ്ടായിരിക്കും. പൊറത്തൊക്കെയായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടായിരിക്കും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് എല്ലാ ജില്ലയിലും എനിക്ക് ഫ്രണ്ട്സ് ണ്ടായിരുന്നു. എല്ല ജില്ലേലും
ആഹ്
പത്ത് മൂവായിരം കോൺടാക്ട്ള്ള ആളായിരുന്നു ഞാന്. ഏഹ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ കല്യാ ണത്തിന് മുന്നേ ഒരു എനിക്കൊരു എനിക്ക് എന്നിലൊരു വിശ്വാസം ഉണ്ടായിരുന്നേ അത് ഏതെങ്കിലും ണ്ടെങ്കിൽ ഞാൻ പെട്ടുപോയിരുന്നേനെ കാരണം എല്ലാ ത്തും ഫ്രണ്ട് എല്ലാ ജില്ലയിലും ഫ്രണ്ട്സുണ്ടായിരുന്നു കാരണം വർക്ക് ചെയ്ത ഏരിയ അങ്ങനെയായിരുന്നു. വർക്കെയ്തരു ലൈഫ് സ്റ്റൈൽന്ന് പറയുന്നത് എല്ലാ വലിയൊരു കമ്പനിയായിരുന്നു അയില് എല്ലാ കേരളത്തിലെ എല്ലാ ജില്ലത്തെ ആൾക്കാരുണ്ട് എല്ലാ സ്ഥലത്തും ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരിങ്ങനെ വന്നും പോയിക്കൊണ്ടേ ഇരിക്ക സ്റ്റാഫായിട്ട് പുതിയ പുതിയ ട്രെയിനീസായിട്ട് അപ്പൊ അവരൊക്കെ നമ്മള് പരിചയപ്പെടുകയാണ് കോടാക്ട് ഉണ്ട് ഒക്കെ ആയി കഴിയുമ്പോ നമുക്ക് അങ്ങനെ അങ്ങനെ നല്ലത് അത് ഞാൻ പറഞ്ഞല്ലോ നല്ല നല്ല സൗഹൃദങ്ങള് ഞാന് കണ്ടിന്യൂ ചെയ്ത് നല്ല രീതിക്ക് കൊണ്ടു നടന്ന ആളായിരുന്നു പക്ഷെ ആഫ്റ്റർ മാരേജ് എന്താ ഞാന് ഒതുങ്ങി.
ഉം പക്ഷെ പ്പം നേരെ എന്റെ കാര്യ എന്റെ നേരെ തിരിച്ചാ ഞാന് ഏഹ് പത്താം ക്ലാസ്സ് കഴിഞ്ഞപ്പോ തൊട്ട് തന്നെ ഇവിടെ ചെല സ്ഥലങ്ങളിൽ ജോലിക്ക് പോകുന്നതാണ് പക്ഷേ നമുക്കാ ഒരു സമയത്ത് ഫോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കൊണ്ട് അവരുടെ നമ്പറൊന്നും നമുക്ക് സേവല്ല അന്ന് നം നം അത് നമ്മൾ അവടെ ആ ഒരു ഏജില് വരുമ്പഴത്തേക്ക് അന്ന് ഫോൺ ഇല്ലാത്തൊരു കാലഘട്ടുവാ. ലാൻഡ് ഫോണാ ഫുള്ള് അപ്പൊ നമുക്ക് പേഴ്സണൽ നമ്പറോ കാര്യങ്ങളോ അന്നും അങ്ങനെയൊന്നും ഇല്ലാത്ത കൊണ്ട് നമുക്കെന്താ അവരുടെ കോൺടാക്ട് ഒന്നും നമുക്ക് വെക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ കൂടുതലും ഈ ട്രെയിൻ യാത്ര ചെയ്തി ത്ത് എറണാകുളം പോലുള്ള സിറ്റികളിലൊക്കെ നമ്മൾ ജോലിക്ക് പോയിയതുകൊണ്ട് നമുക്ക് ട്രെയിനില് കുറെ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു അതും കുറെ എന്താ പറയാ ഞാൻ എൻ്റെയൊക്കെ ഒരു പതിനെട്ട് വയസ്സിൽ എന്ന് പറയുമ്പോ. ആം എനിക്ക്ണ്ടായിരുന്ന സൗഹൃദങ്ങൾ കൂടുതലും ഏഹ് അം നാപത്തഞ്ച് മുപ്പത്തഞ്ച് നാപത് നാപത്തഞ്ച് അമ്പത് അമ്പ ത്തഞ്ച് വയസ്സിന് ആഹ് ഒരു ഏജുള്ള ആൾ ക്കാരായിരുന്നു ഞങ്ങളുടെ സൗഹൃദം എന്ന് പറഞ്ഞ എന്റെ പ്രായത്തിലുള്ള ആൾക്കാരല്ല സൗഹൃദം കൂടുതലും. ഏജ്ഡായിട്ടുള്ള ആൾക്കാരുമായിട്ടായിരുന്നു എനിക്ക് കൂടുതൽ സൗഹൃദം പക്ഷെ അവരുടെ നം മ്പറോ കാര്യങ്ങളോ നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇപ്പൊ നമ്മളുടെ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരു ആയിട്ട് സൗഹൃദം വന്നത് എന്ത് കല്യാണത്തിന് ശേഷമാണ്. മൻസിലായോ ആഹ്
ഉം
അപ്പം ആഹ് ഒരു ഏജും നമ്മുടെ ഒര് നമ്മളോട് എന്താ പറയാ നമ്മളുടെ ഇഷ്ടം അല്ലെ നമ്മൾ എന്താണെന്നുള്ളത് നമ്മുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കി നിക്കുന്ന കൊറേ ഫ്രണ്ട്സ്ണ്ട് നമ്മടെ എടക്ക്.
ആഹ്
അപ്പഴാണ് ആ ഒരു വൈബ്, മറ്റേതതല്ലാ നമ്മളെന്താ മറ്റേത് പിള്ളേരിപ്പ പറയുന്ന പോലെ തന്തവൈബും, തള്ളവൈബും
ഹ്ഹ്ഹ
ഒക്കെ ആയിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് ഞാനൊക്കെ ജോലി ചെയ്ത് പോകുന്നത്. കാരണം ഞങ്ങൾ കേറുന്ന കമ്പാർട്ട്മെന്റ് മുഴുവനും ഏഹ് ലേഡീസ് കമ്പാർട്ടുമെൻ്റ് ല കേറുക. അപ്പൊ അതില്, അതില് മുഴുവൻ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ഇടയ്ക്കാണ് നമ്മൾ പോയിരുന്നിട്ട് ഇവരുടെ വീട്ടു വിശേഷവും കാര്യങ്ങളോ അതും ഇതുംവൊക്കെ കേട്ട് നമ്മൾ ആ ഒരു ആ അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന വേറൊരു കാര്യം എന്താന്ന് വെച്ചാ അങ്ങനെ നിന്ന് കൊണ്ട് ജീവിത ത്തിലെ, കല്യാണം കഴിഞ്ഞൊരു ജീവിതം തുടങ്ങുമ്പോ, അല്ല അതിന് മുന്നേ തന്നെയുള്ള ജീവിതത്തെ കുറിച്ചുള്ള ഒരു കാര്യ ഗൗരവം നമുക്ക് അതിനകത്ത് വന്നു. തിരിച്ചു പോരുമ്പോഴും അത്ര എയ്ജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് നമ്മൾ തിരിച്ചു പോരുന്നത്. അപ്പോഴും ഇവര് എന്താ സാമ്പത്തിക സ്ഥിതി, വീട്ടിലെ കാര്യം, കുടുംബകാര്യം, ഒക്കെയാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്കിങ്ങനെ ആഹ് കുറെ ഒക്കെ നമുക്ക് കിട്ടും അയിന്റെകത്തു നിന്ന് അതാണ് സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ടുള്ള ഗുണങ്ങള്. പല എന്താ പറയ, എനിക്കിപ്പോഴും എനിക്ക് കംഫേർട്ട്, എന്നേക്കാളിൽ ഒരു പത്ത് വയസ്സിൻ്റെ മുകളിലുള്ള ഒരു ഫ്രണ്ടാണ്, എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട്.
ആ ഇപ്പൊ പിന്നെ കല്യാണത്തിന് ശേഷം ഹസ്ബൻ്റുമായിട്ട് പരസ്പരം, നമ്മള് പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നത്.